ആഹ്
നമസ്കാരം.
നമസ്കാരം.
എന്തൊക്കേണ്ട് വിശേഷം?
ഓഹ് സുഖായിട്ട് പോണൂ.
ഉം ഭക്ഷണെക്കെ കഴിച്ചോ?
ഓഹ് ഭക്ഷണം കഴിച്ചു. മൂന്ന് മണിയായില്ലേ ഭഷണൊക്കെ കഴിച്ചു. കൊർച്ച് നേരായി.
വൈകുംന്നേര ചായക്ക ആയില്ലേ.
ഉം വൈകുന്നേരച്ചായണ്ടാക്കാനായി.
ഉം എന്താ പലഹാരങ്ങള് ഇണ്ടാക്കറ്ണ്ടോ?
പലഹാരങ്ങള് ഇണ്ടാക്കും. ചെല ദിവസം ഇണ്ടാക്കും ചെല ദിവസംണ്ടാക്കൂല. എന്തെങ്കിലൊക്കെ ചെലേ ടൈമിന് ണ്ടാക്കും.
എന്തൊക്കെ ഇണ്ടാക്കല്.
പലഹാരങ്ങള് ങ്ങള്. പഴംപൊരിയോ ഉള്ളിവടേ ബ്രഡ് പൊരി ങ്ങനെന്തെങ്കിലുംണ്ടാക്കും.
ഏഹ്
ഇങ്ങളന്താ ഇങ്ങൾ ണ്ടാക്കൽണ്ടോ?
ഞങ്ങള് ഇല്ല ഞങ്ങള് അങ്ങനെ ഇണ്ടാക്കാർല്ല.
പയംപൊരിം. പഴംമ്പൊരി ഒന്നും ഇണ്ടാക്കാറില്ലേ.
എപ്പോഴെങ്കിലുംക്കെ ഉണ്ടാക്കും. അങ്ങനെ സ്ഥിരായിട്ട് ഇണ്ടാക്കാറില്ല. എടക്കൊക്കെ ഇണ്ടാക്കാറ്ണ്ട്.
ഉം
എന്താ പുറത്തുനിന്ന് വാങ്ങല് അല്ലല്ലോ ഉണ്ടാക്കല്ന്നെ അല്ലേ?
ആഹ ചില ടൈമിൽ ഉണ്ടാക്കും.
ഉം
ചെല്ലേപ്പം പുറത്തുന്ന് വാങ്ങും.
പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിക്കാറുണ്ടോ ബിസിനസ് ആക്കാറുണ്ടോ?
ഇല്ല അങ്ങനെയൊന്നുംല്ല.
ഉം
നമ്മളെ വീട്ടാവശ്യത്തിന് ഇങ്ങനെ ഉണ്ടാക്കും.
ഉം
പുറത്തുന്ന് എന്നൊക്കോ ഉണ്ടാക്കിയ. ഓരോ ദിവസം ഒന്നും ഉണ്ടാക്കണ എണ്ണ ഒന്നും ആവില്ലല്ല കൊറേ ദിവസങ്ങ പയക്കള്ള.
എണ്ണ എന്തൊക്കെക്കാരം നമ്മടെ വീട്ടിലാകുമ്പോം പിന്നെ
ആഹ ആഹ
നല്ലതിൽ ഉണ്ടാക്കി തിന്നാലോ കേടില്ലാതെ
ആഹ അത് ശരിയാ നമ്മൾ ഉണ്ടാക്ക്ണതാവുമ്പം നല്ലതായിരിക്കും മറ്റെത് നമ്മുക്ക് വിശ്വസിച്ച് ക തിന്നാൻ പറ്റില്ല ചിലപ്പോ മാവ്. തലേന്നാത്തതായിരിക്കും. എണ്ണ മാറ്റാത്തതൊക്കെ ആയിരിക്കും.
ആഹാ
ഉം പിന്നെ പല രാസവസ്തുക്കളും ചേർക്കുന്നതായിരിക്കും.
ആഹ്
ഉം
കേട് വരാതിരിക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചേർക്കൊലോ? പിന്നെ കളറുകള്. ആവുമ്പോം എന്നാണ്.
ആഹ്
ആഹ്
ഉം
നിങ്ങളൊന്നും ഉണ്ടാക്കിയലില്ല.
ഞങ്ങള്. ചെറുതായിട്ട് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ര ഉണ്ടാക്കും.
എന്താ ഇണ്ടാക്കല്ല്.
അങ്ങനെ ചോദിച്ചാല്. നട്ട്സോണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും നട്ട്സ് നല്ലതാണല്ലോ ആരോഗ്യത്തിന് നല്ല
എന്താ നട്ട്സൊണ്ട് ഇണ്ടാക്കല്.
നട്ട്സ്സൊക്കെ വറുത്ത് പൊടിച്ചാട്ട് മറ്റേ ഉണ്ട പോലെ ആക്കിയാട്ടൊക്കെ.
ആഹ്
ചെറ കുട്ടികൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ പിടിച്ച് കഴിക്കാനേ ബോൾസ് പോലെ ആക്കിങ്ങട്ഒകൊ.
അങ്ങനെ ഉണ്ടാക്കല്.
അത് എല്ലാ നട്ട്സും നമ്മള് പിസ്ത ബാദാം അണ്ടിപ്പരുപ്പ് അങ്ങനത്തെ നട്ട്സുകളൊക്കെ എടുത്തട്ട് ആഹ് എണ്ണൽ നല്ല നെയ്യൽ വാട്ടി മിക്സിയിലി മിക്സിന്റെ ജാറിൽ ഇട്ട് പൊടിച്ച് കാര ഡെയ്റ്റ്സും കൂട്ടും കാരക്ക
ഉം ഉം
അതൊക്കെ കൂട്ടി മിക്സിയിലിട്ടൊന്ന് പൊഡിച്ച് നല്ല ആ നെയ്യിന്റെ ആ ഒരുരി ഇത്ണ്ടാവുമ്പോ അതൊന്ന് ബോള ആാക്കിയായിട്ട് ഇങ്ങനെ അതൊക്ക് വെറുതനെ കഴിക്കാനൊക്കെ നല്ലതാണ്
എള്ളൊക്കെ കൂട്ടിയല് നല്ലതാണല്ലോ
ഉം
ഇങ്ങനെ ഒന്നും കഴിക്ക
മുത്താറിനോട ഒന്ന ഒന്ന ഉണ്ടാക്കിയല്ലേ
ഓ മുത്താറിനോട് സ്മൂത്തി അടിക്കാറുണ്ട് ചിലപ്പോ
എങ്ങനെ ഉണ്ടാക്കാറ്
മുത്താറെ നമ്മള് വേവിച്ച് നമ്മള് അരച്ച് വേവിച്ചതിന് ശേഷം ആഹ് വേവിച്ച് ചൂട് ആറിയത്തിന്ന് ശേഷം അല്ലെ റോബർസ്റ്റപ്പായവും ഇങ്ങനെ നട്ട്സും ആപ്പിളും ഡേറ്റ്സും ഒക്കെ കൂട്ടിയായിട്ട്
ഉം
മിക്സിന്റെ ജാറിലിട്ട് അടിച്ച് ഷുഗറി നമുക്ക് മധുരത്തിന് വേണമെങ്കി കുറച്ച് ഹണിയും ചേർക്കാം തേനൊക്കെ തീർത്തിട്ട് അതടിച്ചാ നല്ല സ്മൂത്തിയാക്കി കുടിച്ചാല് നല്ലതാണ്ത് ഹെൽ നല്ലതാണ് നമ്മളെ മുത്താറി രക്തോട്ടൊക്കെ ഉണ്ടാവാൻ നല്ലതാണല്ലോ ഓരോ രക്ത കുറവില്ലാതാക്കാനും ഒക്കെ നല്ലൊരു ആഹ് ഒരു പരിഹാര ആണല്ലോ മുത്താറെ
ഉം മത്ത അറിയാണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയല്ലേ അങ്ങനെ തന്നെ ഉണ്ടാക്ക
ആഹ് മുത്ത ത്താര അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കി പിന്നെ നമുക്ക് ഈ റാഗി റാഗിന്റെ സേമ്യം വാങ്ങാൻ കിട്ടുമല്ലോ ഇപ്പൊ മുത്താറി അത ഭമിയം കൊണ്ട് എന്തെങ്കിലും പുട്ടോ അല്ലെങ്കില് പായസോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് പെട്ടെന്ന് നമ്മള് ശരീരത്തിൽ പെട്ടെന്ന് രക്തത്തിന്റെ അളവ് കൂടാനൊക്കെ ഒക്കെ നല്ലതാണല്ലോ
ഉം
അപ്പം നിങ്ങള് മുത്താാരൊക്കെ കഴിക്ക
പ പായസം ഉണ്ടാക്കിയാലും അങ്ങനെ രസുണ്ടാവോ
ആഹ് പായസം നമ്മള് സാധാ സേമിയ പായസത്തിന്റെ പോലെ തന്നെയാണ് അല് ആഹ് ഒരു അത് റ അതിന് റാഗി ആയിരിക്കുന്നേ ഉള്ളു നല്ല ടേസ്റ്റ് ആണ്
ഉ എങ്ങനെയ ഉണ്ടാക്കല് അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞ് തരോ
അത് നമ്മള് പല് പാല് തിളപ്പിച്ചിട്ട് അക്കി നമ്മളെ റാഗി സേമിയം ആദ്യം വറക്കുക അത് നല്ല നെയ്യ് ലിട്ട് വറത്തിട്ട്
ആഹ്
ഈ പാല് തിളക്കണ പാലക്ക് ഇട എന്നിട്ട് നമ്മൾ അത്യാവശ്യത്തിന് ഷുഗറും ഏ ഏലക്കാ പൊടിയൊക്കെ ചേർത്ത് നന്നായി ട്ട് വേവിക്ക കുറച്ചൊന്ന് കുറുകി വരുവോളം വേവിച്ചാല്
ഉ
കുറക്ക നമുക്ക് വേണെന്നുണ്ടെങ്കി ഇതക്ക് നമ്മക്ക് മറ്റേ നമ്മളാ സാബൂനരി ഉണ്ടല്ലോ ചെറിയ ബോൾസ് ആയിട്ടുള്ളേ
ആഹ്
ആ ഹ് അതും വേവിച്ചിടാ അതും നല്ലതാണ്
ഉം ഉം
അപ്പോ നമ്മളെ നമ്മൾ ഇട് പ്രസ ഗർഭിണി ആയിരിക്കുമ്പോളും ചെറിയ മക്കക്കൊക്കെ നല്ലതാണ് ഈ
ഉ
റാഗി കഴിക്കണത്
ആഹ്
എങ്ങനെ വാട്ട് കുറുക്കാക്കിയാട്ടോ ചെറിയ മക്കൾക്കൊക്കെ കുറുക്ക ക്കാക്കി കൊടുക്കാനാണ് നല്ലത് അവര് കഴിക്കാഞ്ഞാല് നമ്മുക്ക് പല വിധത്തിലും അല്ലെങ്കി റാഗി കൊണ്ട് അപ്പ ഉണ്ടാക്കേ അങ്ങനൊക്കെ ചെയ്യാം
എ എന്ന റാഗിങ്ങള് പൊടിച്ചൊക്കെ ഉണ്ടോ
ആഹ് റാഗി ഞങ്ങള് തോനെ വാങ്ങി വെയിലത്തിട്ട് ഉണക്കി പൊടിക്കലാണ്
ആം
പെട്ടെന്നുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാന്
ആഹ്
മറ്റത് നമ്മള് ഓരോന്ന് ഓരോന്ന് പർക്കി ഉം
അതെ നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കുമ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴും ഒക്കെ കൊറെ ശെ ഇട്ടാ മതിയല്ലേ
ആ ഹ്ചേർക്കാതിക്കൊക്കെ ചേർക്കല്ലക്കെ നല്ലതല്ലേ
ന
ഉം നിങ്ങള് റാഗി കൊണ്ട് ഉണ്ടാക്കാലുണ്ടോ
ആഹ് ഞങ്ങ റാഗികൊണ്ട് കുറുക്ക് പോലെ ഉണ്ടാക്കും ആവി വരും അന്നേരം കാറച്ച് ലൂസാക്കിയണ്ട് അങ്ങനെ കുടിക്കാനൊക്കെ
ആഹ് ആഹ്
കുറക്കാ നമ്മള് വല്ല ടൈറ്റാവാതെ കൊർച്ച് മിക്സീട്ട് അട്ച്ചാണ്ടത് കുർക്കിട്ക്കാ നല്ലോം കുർക്കെര്ത് ഒര് പായസ രൂപത്തിലാക്ക്യാണ്ട് അങ്ങനെ കുടിക്കാ തേങ്ങാ പാലൊയ്ച്ച് വേവിച്ചിട്ട് പിന്നയ്ക്ക് തേങ്ങാ പാലൊയ്ച്ചാ
ഉം
അങ്ങന കുടിക്കുമ്പം ഒര് അഹ് വ കട്ടീലല്ലാ ലൂസാക്ക്യാണ്ട്
ആഹ് ആഹ്
അങ്ങനെ വിളിക്കു അല്ലെ പിന്നെ ശർക്കരിം തേങ്ങ്യൊക്ക്ട്ടാണ്ട് വെരക്യാണ്ടൊര് നമ്മള് ഹൽവക്കാെക്കെണ്ടാക്ക്ണാത്‌രി അങ്ങനെ കുർച്ചൊരു തീല് കട്ടീലാക്ക്യാണ്ട് മുർച്ചാണ്ട് അങ്ങെനെ കയ്ക്കാ
ആഹ് ഹ ഹൽവാെക്കെണ്ടാക്ക്ണ മാതിര്യോ
ആഹ് ആഹ് അത് ഇതന്നെ ത്താറി പൊട്ച്ച് അര്ച്ച് ഒഹ് അമ്മെള് മിക്സീട്ട്കാ അരച്ച്ട്ട് അത് നല്ലോണം എൾക്കി താക്ക അമ്മള് അര്ച്ചെട്ക്ക്വല്ലോ അയ്ന്റെ തൊല്യൊക്കെ അര്ച്ചെട് ത്ത്ട്ട് പിന്നെ അത് വെള്ളം പാര്ണെ നീട്ട്യാണ് പിന്നെ ഒന്ന് കുർക്കി തീമ വെച്ച് ആണ്ട് കുർക്കാ ആഹ് അപ്പയ്ക്ക് തേങ്ങിം ശർക്കരിം ഉ കൊർച്ച് ഉപ്പുട്ടാണ്ട് കുർക്കിട്ക്കാ പാകത്ത് കുർ ക്ക്യാണ്ട് പിന്നെ അത് അമ്മള് അങ്ങെനെ വെച്ചാൽ കട്ടിയാവും അല്ലേ പിന്നെ പ്ലെയ്റ്റ്ക്കൊക്കെ ഒഴ്‌വാ ഒയ്ച്ച് വെച്ചാലും അത് കട്ടിയായിട്ട് പിന്നെ മുർച്ച് കയ്ച്ചത് കഴിക്കാം
കുട്ട്യേക്കൊക്ക അങ്ങെനെ ഉം മുർച്ച് കൊട് ഇഷ്ടെയ്ക്കാരം
ഉം അങ്ങനൊക്കാ അന്നേരം പിന്നെ കൊർച്ച് ലൂസാക്ക്യാണ്ട് ഒര് പായസം പോലെ കുടിക്കാം പറ്റിയാെര് കോലത്ത്ലാക്ക്യാണ്ട് വൽച്ച് കുടിക്കാം പറ്റ്യെ രീതീലാക്ക്യാലും കുട്ട്യേളൊക്കെല്ലാേണം കഴി കുട്ടികൾക്ക്ന്നെ കാര്യായ്ട്ട്
ഉം ഉം ഉം ശെരിന്നാ